ഹലോ
എന്ത പണീന്നൂ
ഒന്നൂല്ലാ നിസ്കെര്ച്ച് ഇവെടെങ്ങെനെ ഇരിക്കേയ്ര്ന്നു മക്കളൊക്കെ വന്ന് മക്കള് ടീ വ്യാണ്‌ണ്ട്
ആഹ് ഇന്റെ മക്കളും അതന്നെ പണിട്ക്ക്ണ് ചായ്ട്യൊക്കെ കെഴിഞ്ഞില്ലേ
ചായാെന്നും ഞാൻണ്ടാക്കീല്ലാ
ആഹ് ണ്ടാക്കീല്ലാ അവെര് ഒന്നും കഴിച്ചിട്ടില്ലെ അപ്പോം കുട്ടികെള്
അവെര് വെന്ന് ഞാന്‌വെടെ എഹ് ഏഹ് വെ വെടെരിക്ക്യുമ്പാെ അവെര് വെന്ന് മോര്ണ്ടേയ്ര്ന്നു ഫ്രിഡ്ജില് അതെട്ത്ത് കുടിച്ചു ജാഗിരി ഏഹ് എട്ത്തിര്ന്ന് അത് കഴിച്ച് പിന്നേ മോര്ട്ത്ത് ഒലെപ്പം മോര്ണ്ടാക്കി വെച്ചിര്ന്ന് അപ്പോ അവെര് അതും കുട്ച്ച് പിന്നെ ഫ്രൂട്ട്സാെക്കെണ്ട് ഞാൻ എന്തേലും ഫ്രൂട്ട്സെന്തേലും കട്ടെയ്ത് തിന്നായാര്ച്ച്
ആഹ്
ക്ക്യ് ചായോട് അത്ര താൽപ്പര്യല്ലാ
ആഹ് ആഹ് കുട്ട്യാൾക്കും അങ്ങെനെ
മോന് ചായ ഇഷ്ട്ടാ മോള് ഒരു വെള്ളും കുടിക്ക്യൂലാ
ഊം അതും നല്ലെതാ എന്തായാലും ചായ കുടി ക്കാത്തെ അത്രേം നല്ലെതാ ഞാന് ആഹ് നല്ല സാധനെല്ലെല്ലോ
ഉം
ഞാന് ഇനിക്കാണെങ്കി ചായല്ലാണ്ട് പ റ്റില്ല ഞാന് രാവിലെ ചായ കാച്ച് ച്ചാട്ട് അതൊര് ളുഹ്റ് വെരെ അത്ങ്ങെനെ മോന്തിങ്ങോണ്ടട പിന്നെ നാ നാല് മണിക്ക്ന്ന് കാച്ച് വെച്ചാല് രാത്രി കടക്കോളം മോന്തും ഞാന്
ആഹ് ഒ ആഹ് ചെല ആള്കൾക്കങ്ങെനെയാണ് ഭയങ്കരേയ്റ്റ് ചായെങ്ങെനെ
ആദ്യാെന്നും ഉണ്ടായ്ര്ന്നില്ലട്ടോ ആദ്യം ഞാന് രാവിലൊര് ക്ലാസ്സും വെഴ്കുന്നേരാെര് ക്ലാസും മാത്രേ കുട്ച്ചീര്ന്നാെള്ളൂ പ്പെ എങ്ങെനേ അറീലെ ഞാനയ്നാണ്ട് അഡിക്റ്റ്യായ്ക്ക ഞാൻ ഇന്റെ ചെറിയെ കുട്ട്യേളെ വയറ്റില്ണ്ടായ്ര്ക്കുമ്പോ ഇൻക്ക് മധ്‌ര് അത്‌വെരെ ഇൻക്ക് മധ്‌രത്ത്നോട് വെല്യ കമ്പ ണ്ടായ്ര്ന്നില്ല ഈ എര്‌വ്ള്ള ഐറ്റംസ് ണ്ടാവോല്ലാെ അങ്ങെൻത്തേണ് കയ്ച്ചിര്ന്നെത്
അത് ശരി
ഞാൻ പിന്നെ ഇൻക്ക് മധ്‌രത്ത്നോട്ങ്ങെട്ട് കമ്പം തോന്നി ബെലെ വയെറ്റ്ല്ണ്ടായ്ര്ന്നപ്പാെ അവ്ട്ന്ന് ശേഷാ നെ എനിക്ക് ചായങ്ങനെ കിട്ടണം കിട്ടണം എന്നൊള്ളെ ഇത് വന്നപ്പ അത് ശീ ശീലായി പ്പ ഇല്ലാണ്ട് പറ്റ്ണേല്ല
പക്ഷെ ചായ അതിദല്ലമ്മ പതിയെ ശീലം മാറ്റണം കാരണം ചായ എന്ന് പറയുമ്പഴേ അത്ര നല്ലൊരു സാധനല്ല അതേ എങ്ങെനെ കേൾക്കില്ല പെട്ടെന്ന് മുറിഞ്ഞു പോയി ഹലോ ഹലോ ഹലോ ഹലോ ഹലോ